എന്തായഡാ? കെടക്കാറായോ?
കെടക്കാറായില്ല കെടക്കണം.
ആഹ് പി പിന്നെ വർണ്ണങ്ങളാണ് ന്നാ
നോക്കീല്ല നോക്കണം. ഹലോ കേക്കാമോ?
നമുക്ക് ക്ലാസ് കിട്ട്യാര്ന്നോ പ്രാരിക് പ്രാർമികവർണ്ണം ചേർത്താലേ വെള്ളംല്ലാറ്റി കിട്ടുന്ന വർണ്ണങ്ങൾ
ആ അതെ അതെ ആ
ടോട പച്ച ചേർത്താ വെള്ളായിട്ടും നീലയുടെ ഉടമാ ചേർത്ത ൻ ചേർത്താ വെള്ള കിട്ടും അതൊക്കെ കേട്ടിട്ടില്ലേ
ആഹ അങ്ങനെ ആഹ കേ
ഒരു ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം കാണിക്കുന്നത് നീണ്ടിട്ടില്ലേ വയലറ്റുകളാണ്
ആഹ്, കണ്ടിട്ടുണ്ട്.
ഴിഞ്ഞ ആ അതാണ്ലറ്റ് കളറില പേസ്റ്റ് വ ച്ച തേച്ച പല്ല് വെള്ളയാവോന്ന് പറഞ്ഞ്
ആഹ്, കണ്ടിട്ടുണ്ട്.
കേട്ട ആഹ അതിന്നത് അവര് അപ്പ കറി ഇത പല്ലിന്റെ പുറത്ത് ഈ വയലറ്റ് സാധനം ഇട്ട് തേച്ച് കഴിഞ്ഞാല് അത് വെള്ളം പോലെ
ഉം ഹ ആഹ അതെ
പിന്നെ, അവിടെയാണ് സാ, അതൊക്കെ ഇപ്പ വന്നേ
ഫിസിക്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നല്ലേ!. ആഹ്,
ണ്. പല്ല്തേ ഇൽ വരം വയിലറ്റ് കളർ ആ കറ പിടിച്ചിരിക്കയാ പല്ലല് അഴക്ക് പോകുന്നില്ല
ആഹ അഹ
പിന്നെ പിന്നെന്താ പ്രകാ അം പിന്നെ പോകുന്ന ഇതിനനുസരി സുതാര്യന്ന് തിരിച്ചട്ടും
ആഹ അതെ ആ സുധാകയൻ പറഞ്ഞാ കടന്ന് പോകുന്നത്
ആ കടന്നു പോകുന്നത് അതാര്യംന്ന് പറഞ്ഞ
അതാരന്ന് പറഞ്ഞാ കടന്നു പോവാത്തത് ആഹ കടന്ന പോവാത്തത് ആഹ അതെ
ആഹ പിന്നെ ആ ഈ കല്ലും കടലാസും ഒക്കെ അതാ ലീവാ, പിന്നെ, തുടി അങ്ങനെ പോകത്തില്ലോ
ഇല്ല, ഇല്ല.
ഉ പിന്നെ പ്രഫലനം എന്താവാന്നറിയാവോ?
വസ്തുക്കള തട്ടി ആ തിരിച്ച പോന്നല്ലേ
ആഹ ആന്നാണ് പിന്നെ ആ പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങളെ നമ്മൾ പതന കിരണോന്നാ പറയുന്നേ, ഇൻസിഡന്റ് റേ ഇന്ന പ്രതിപദനകിരണമ ഒന്നും പറയും റിഫ്ലക്റ്റഡന്ന്
ആ ഇതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ചെറുതല
ആ അതൊക്കെ കൊച്ചിലേ പഠിച്ചതാ എന്നാലും ഇതിപ്പ ചിലപ്പോ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതായിരിക്കും നമ്മൾ ചിലപ്പോ തെറ്റിക്കുന്നത്
ആഹ് ശരിയാ
ഉ പിന്നെന്തോ പിന്നെ അപവർത്തനം ഉണ്ട് ഒരു മാധ്യമത്തിൽ നിന്ന് വ ഒരു വ്യത്യസ്ത മാധ്യമ ലോട്ട് പോവുമ്പം, അതിന്റെ പാതയ്ക്ക് വ്യത്യാസം ഉണ്ടാവുന്ന് പറഞ്ഞ്
ആഹ് മത പരീക്ഷ നമ്മ ചെയ്തിണ്ടല്ലോ ഒരു ബീകത് വെള്ളം വെച്ചപെൻസിൽ ഇട്ട് നോക്കുമ്പോൾ
ആ ആ വളഞ്ഞ ആ ഒടിഞ്ഞ പോലെ ഇരിക്കും അത് തന്നെ അത് തന്നെ സാധനം ഈ നക്ഷത്രങ്ങളൊക്കെ തിളങ്ങുന്നത് ആയിട്ട് തോന്നുന്ന ഈ ഒ ഒരു ഇതുക കൊണ്ടാ
ആഹ ശരി അപവർത്തനം പിന്നെ വജ്രം തിളങ്ങുന്നതും ഇതുകൊണ്ടാന്ന് പറയത്തില്ലേ
അപവർത്തനം കൊണ്ടാന്ന് പറയും
ആഹ്
ആഹ് ആ പിന്നെ എന്തവാ പിന്നൊരു ഫാക്ട്ന്ന് പറഞ്ഞാൽ മയിൽ പീലി കാണുന്ന ആ വ്യത്യസ് ത്ത വർണ്ണത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ കണികകളുണ്ട് ആ കണികകളാണ് ആ പല നിറവായിട്ട് തോന്നിപ്പിക്കുന്നത് അതിന് ബാർബുൾസ് എന്നാ പറയുന്നേ ബർബിൾസ് ഉം ആഹ്ആഹ് പിന്നെ ഈ മരുഭൂമിയിലും റോഡിലൊക്കെ ഇങ്ങനെ മിറാശ് കാണത്തില്ലേ മരീചിക നല്ല വെയിലുള്ള സമയത്ത്, അതും അപവർത്തനത്തിന്റെ ഒരിതുകൊണ്ടാ
ആഹ്
നല്ല വെയിലുള്ള സമയത്ത് റോഡി കൂടി പോകുമ്പോ ഇങ്ങനെ ദൂരെ വെള്ളം കെട്ടി കിടക്കുന്ന പോലെ തോന്ന ത്തില്ലേ
ആഹ് അതെതെ മഴവില്ലിന് കാരണം പ്രകീർണനഅല്ലേ
ആഹ് പ്രകീർത്തനം. പിന്നെ ഈ മരീചിക നമ്മൾ മറ്റേ ഇല്ല സിനിമയില്ലേ പൃഥ്വിരാജിന്റെ ആട് ആട്ജീവിതം
ആടുജീവിതം ആഹ്
ആടു ജീവിതത്തിനകത്ത് ഇങ്ങനെ ലാസ്റ്റ് ആവൻ വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഓടുന്നില്ലേ
ആഹ്
അതൊക്കെ ഈ മരീചിക കാണുന്നതാ. ശരിക്കുള്ള വെള്ളവല്ല
ആഹ് നേ ഹാ..
ആഹ് ആഹ് പിന്നെ എന്തുവാ, പിന്നെ പ്രകാശത്തിന്റെ സാന്ദ്രതയുണ്ട് അത് ഒരു മാധ്യമത്തി കൂടി കടന്നു പോകുമ്പം മാധ്യമയിന്റെ വേഗതയെ എത്ര സ്വാധീനിക്കുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒള്ളൊരു അളവാണീ പ്രകാശിക സാന്ദ്രതയെന്ന് പറയുന്നത്
ഓഹ് ആഹ്
ഉം പിന്നെ, അത് അതിങ്ങനെ കുറെ ചവറ് പോലെ പഠിക്കാനുണ്ടടാ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തീന്ന് കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പം പ്രകാശം ചരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അ ആവർത്തന രശ് മിലമ്പത്തോടടുക്കുന്നു. ഇതൊക്കെ പിന്നെ കുറച്ചൊക്കെ കാണാ പഠിച്ചു വെച്ചാ മതി വായിച്ചാ അത്ര അങ്ങോട്
ഒത്തിരി പ്രകാ ശപ്രതിഭാസങ്ങള്ണ്ട്
ആഹ് ആഹ്ഈ ക്രിട്ടിക്കൽ കോണളവ് കാണാനൊക്കെ അതൊക്കെ പ്രോ പ്രോബ്ലവായിട്ടൊക്കെ ചോദിക്ക്യോ? എൽ ഡി ലെവൽ വരെ ഒന്നും ചോദിക്കത്തില്ലായിരിക്കും ആഹ് അതൊക്കെ ഡിഗ്രീ ലെവലിലോട്ടൊ ക്യാവുമ്പഴെ അതൊക്കെ പ്രോബ്ലവായിട്ട് ചോയ്ക്കത്തൊള്ളായിരിക്കും. സമയം കയ്ഞ്ഞ്
ആഹ്
ഉം പ്രകാശം ഒത്തിരിയുണ്ട് പൂർണാന്തരിക പ്രതിഫൽനം ഉണ് ണ്ട് വിഫങ്കനം ഉണ്ട് വ്യതികരണം ഉണ്ട് വിസരണം പ്രകാശ പ്രകീർണനം ഫോട്ടോ ഇലക്ട്രിക് പ്രവാഹം ഒത്തിരിയിണ്ട്
ചെലതൊക്കെ പക്ഷെ ഇൻട്രസ്റ്റാ
ആണാണ്. ചെലതൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കണ്ട് കണ്ട് വരുമ്പങ്ങ് ദേഷ്യം വരും
ആഹ്
പിന്നെ ഈ ടിൻഡൽ പ്രഭാവം ഒക്കെ നോക്കി വെക്കണം കേട്ടോ
അതെല്ലേ ആഹ്
അതൊക്കെ ഒത്തിരിവട്ടം ചോയിച്ചിട്ടുള്ളേ ഈ ട്വിറ്റൽ പ്രഭാവം പ്രഭാവം
കേട്ടിട്ടുണ്ട് എന്തുവാങ്ങനെ വായി
ആ ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ മിശ്രിതത്തിലൂടെയോ പ്രകാശകരണങ്ങൾ കടന്നു പോകുമ്പോ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നതിലൂടെ പ്രകാശത്തിന് സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ക്വിറ്റൽ പ്രഭാവം.
ഓഹ് ആഹ്
പിന്നെ പ്രകീർണന അറിയാവോ പ്രകീർ
പ്രകീർണനം ആഹ് ഇന്നട്ട് മറ്റേ മഴവില്ലിന് കാ അതാന്നറിയാം
ആഹ് ആണാണ് ആഹ് മഴവില്ലിന് കാരണം അതായത് ഈ നമ്മളെ വൈറ്റ് ലൈറ്റ് ഏ ആയിരത് പ്രസം ഒക്കെ വെച്ച് നമ്മള് ചെയ്തിട്ടില്ലേ
ആഹ് ആഹ്
അല്ലെ പ്രിസം പ്രിസം ലൈറ്റ് അടിച്ചിട്ട് ഏഴ് കളറായിട്ട് മാറ്ന്നത് കണ്ടിട്ടുണ്ട്
ആഹ്
പിന്നെ പിന്നെന്താ ഈ സി വി രാമനാ നീ നേരത്തെ പറഞ്ഞില്ലേ കടലിന്റെ ആ നീല നിറത്തിന് വിശദീകരണം നൽകിയനാണ് പുള്ളിക്ക് നോബെൽ ല ലഭിച്ചന്നൊക്കെ ഉം അത് വിസരണാ പുള്ളി കണ്ടുപിടിച്ചത് ആണ് ഉം വിസരണം കണ്ടുപിടി
ആകാശ നീല നിറം ലോഡ് അറിയില്ല്യ
ആഹ് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറമെന്തോന്ന് അറിയാവോ അത് വിസ് ആഹ് ആണാണ് അവിടെ അന്തരീക്ഷം ഇല്ലാത്തോണ്ട് വിസരണം ഉണ്ടാവത്തില്ലല്ലോ
ആഹ് ഇല്ല
ആഹ് അതുകൊണ്ടാണ് ചന്ദ്രനിൽ കറുത്ത നിറം.
ഉം ഈ വിമാനത്തിന് നോക്കുമ്പഴേ ഏത് ആകൃതിയാണെന്ന്റിയാമോ
ഇല്ലാ
വൃത്താകൃതിലാ കാണ്ന്നെ
വൃത്താകൃതിയിലോ
ആഹ്
ആണ് ല്ലേ ഓഹ് ഓഹ്
ഉം
പിന്നെ വികിരണം നോക്കിയായിരുന്നോ
ഇല്ല നോക്കിയില്ല ഈ മലയാളം പേരുകളൊക്കെ കൊറച്ച് പാടാ
പാടാണ് അതാണ് സ്കൂൾ ഒക്കെ ഇംഗ്ലീഷ് പേരുകളല്ലേ ഇങ്ങനെ ഉപയോഗിച്ച് ഇതായേ അത്കൊണ്ട്
അതുകൊണ്ട് ഈ വിഭങ്കനം വിസരണം വ്യതികരണം ഇത് ഇതെല്ലാം കൂടെ തിരിഞ്ഞോവാണ്
ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസൊക്കെ പഠിച്ചിട്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോ വ വല്ല്യപാടാ എടാ നീയേ വജ്രത്തിൻ്റെ ചെ ത്തത്തിന് കാരണം അപവർത്തനോ ന്നാന്നോ പഠിച്ചു വെച്ചേ
അല്ലേ?
ഉം അല്ല ആന്തരിക പരിപാലനവാന്നാ ഞാൻ കേട്ടേക്കുന്നെ
ആല്ലേ ആ എന്നാ അങ്ങനൊയിരിക്കും അതാ പറഞ്ഞേ നമ്മൾ തെറ്റ് പഠിച്ച് വച്ചാ പിന്നെ അതങ്ങ് മനസ്സിരിക്കും
ആഹ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിട്ടിക്കൽ കോൺ ഉള്ളത് കൊണ്ട് ഇതകത്ത് ആ വജ്രത്തിനകത്ത് ഇങ്ങനെ പ്രകാശം കുറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പ്രതിഫലിക്കും അതുകൊണ്ടാണ് അതിങ്ങനെ തിളക്ക ഉള്ളയായിട്ട് കാണുന്നത് ആകാശം അതിന്റെ ഉള്ളി കിടന്ന് തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും ഇങ്ങനെ തട്ടും
ആഹ് ആ
പിന്നെന്തുവാ? ഉം ഈ പ രാവിലെ പടിഞ്ഞാറും കിഴക്ക് രാവിലെ പടിഞ്ഞാറും വൈകുന്നേരം കീഴക്കു ആ മഴവില്ല് ഉണ്ടാവുന്നത് അതെന്താന്ന് അറിയാല്ലോ ഓപ്പോസിറ്റ് സൈഡി സൂര്യൻ നിക്കുന്നുണ്ട് ഉം ആ പിന്നെ ഈ ഇടയ്ക്ക് ഞാനറിഞ്ഞ ഒരു സംഭവം ഞാൻ തെറ്റ് പഠിച്ചു വെച്ചിരുന്നയാ നമ്മളെപ്പോഴും പണ്ടോട്ടേ മഴവില്ല് വരയ്ക്കുമ്പോ എങ്ങനാ വരയ്ക്കുന്നെ? റ പോലെ വരയ്ക്കും പക്ഷെ ശരിക്കും മഴവില്ലിന്റെ ആകൃതി എന്തോന്ന് അറിയാവോ?
എന്തുവാ പരാബോളയാണോ?
അല്ല ഫുൾ സർക്കിളാ മഴവില്ലിന്റെ ആകൃതി
ആണല്ലേ?...
ആണ് ആ ഇത് വരെ അറിയത്തി ഞാനേ എൻ്റെ മോൻ സ്കൂളിന്ന് വന്നപ്പം എൻ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞു ഉമ്മിക്ക് റിയലായിട്ട് മഴവില്ലിൻ്റെ ആകൃതി ഏതാണന്ന് അറിയാവോന്നു ചോയ്ച്ച് ഞാൻ പറഞ്ഞു ഹാഫ് സർക്കിൾ അപ്പൊ ഇവൻ ഇങ്ങനെ അല്ല അമ്മി ഹാഫ് സർക്കിൾ അല്ല ഫുൾ സർക്കിൾ ആണെന്ന് പറഞ്ഞപ്പോ പ്പൊ ഞാൻ തർക്കിച്ച് നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലേടാന്ന് ചോദിച്ച് അപ്പ അവൻ പറഞ്ഞു ഞാൻ ക്ലാസിൽ ശ്രദ്ധിച്ചിരുന്നോണ്ട ആ ഉമ്മിടത്ത് പറഞ്ഞ ഉമ്മിയൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പഴാ ഞാൻ ഞെട്ടിപ്പോയെ ഇത്രയും വർഷവായിട്ട് ഞാൻ പഠിച്ചു വെച്ചിരുന്നത് അബദ്ധവാരുന്നല്ലേ?
ക്ഷെ നമ്മള് അങ്ങനല്ലേ കാണുന്നെ നമ്മള് ഫുൾ സർക്കിള് കാണത്തില്ലല്ലോ?
അത് നമ്മള് ഭൂമീല് നിക്കുന്നൊണ്ടാ കാണാത്തെന്ന്
ആ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ മാനതീക്ക് നോക്കുമ്പം വൃത്താകൃതിയിലാ കാണുന്നെന്ന്
ആണാണ് അത് നമ്മൾ ഇവിടെ നിന്ന് നോക്ക അതുകൊണ്ടാ വിമാനത്തീന്നു മേളീന്ന് നോക്കി കഴിഞ്ഞാ അത് വൃത്താകൃതിയിലാ കാണുന്നെ
ഓ ഓ...
അപ്പൊ ഇനിയെങ്കിലും നമ്മള് ഭൂമിന്ന് നോക്കുമ്പം ഹാഫ് ആണ് പക്ഷെ ശരിക്കും അതിന്റെ ആകൃതി വൃത്തവാ
നമ്മള് കുഞ്ഞുനാള് മുതല് കണ്ടും കേട്ടും പഠിക്കുന്ന അങ്ങനെ അല്ലല്ലോ അതാ
ആണ് ആണ് അതാണ് നമുക്കിങ്ങനെ ആ സൂര്യന്റെ പ്രകാശം ചരിഞ്ഞ് ഇങ്ങോട്ട് വീഴുന്നോണ്ട അങ്ങനെ തോന്നുന്നത് നമ്മള് കാണുന്ന മാത്രല്ല ശരിന്നുള്ളത് അതില്ലേ സി ബി ഐക്കാത്ത്